ഹലോ ഹലോ
ഹലോ
ആഹ് കേക്ക്‌ന്നില്ലേ
കേക്ക്ന്നില്ലെ?
ആഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ് കേക്ക്‌ന്ന്ണ്ട്. എന്തെല്ലാം വിശേഷം?
സുഖന്നേണ്. എന്താ അൻ്റോടെ വിശേഷം?
ഇവിടിം സുഖന്നെ, ഭക്ഷണൊക്കെ കഴിച്ചാ?
ഏയ് ഇല്ലല്ല, നിങ്ങള് കഴിച്ചാ?
ഇല്ല നമ്മള് സമയായ്ക്കില്ല. ഞാന് ഇവിടെ ഹോസ്റ്റൽലല്ലേ അപ്പൊ
ആഹ് ഓക്കെ ഓ ക്കെ. ആഹ് അഹ്ശരി ഉം. എന്ത് ഇന്നട്ടെന്ത പരിപാടി?
ടെ ഞങ്ങള് ഹോസ്റ്റ്‌ല് മാറിയല്ലോ. ഇപ്പൊ വീടെട്ത്തുംങ്ങൊണ്ട് ആഹ് അതോണ്ട് ഇപ്പം ഭയങ്കര ലാഗാ. പിന്നെ എന്തൊക്കെയാ അവിടെ മഴയൊക്ക്ണ്ടോ?
ആഹ് മഴയൊക്കെണ്ട് ആഹ് ഇപ്പ ഇല്ല്യാ കൊറച്ച് മുന്നേക്കെ ഇണ്ടായിര്ന്ന്.
ആഹ് ഇവിടെ ചെ ആഹ് ഇവടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ കരണ്ടും പോയി ഫുള്ള് ഏഹ് പവർകട്ടാന്ന് തോന്നുന്നു ഫുള്ള് കറന്റ് പോയി ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്ന് ബാൽക്കണീലേ.
ആഹ് ഓക്കേ.
കരണ്ടില്ല തീരെ. അവടെ കരണ്ട് ഒക്കെണ്ടോ?
ആഹ് കരന്റ് ഒക്കെണ്ട് പ കൊറച്ച് മുന്നേ നല്ല മഴയായി ന്ന് ഇപ്പോ കൊറച്ച് തോർവ്ണ്ട്.
ആഹ്. എങ്ങനെ തണുപ്പുണ്ടോ ചൂടാണോ?
ആഹ് ഇല്ല കുഴപ്പല്ലാത്തൊരു കാലാവസ്ഥേണ്.
ഉം ഇവിടെ കറന്റ് ഇല്ലെങ്കിലും എത്ര മഴയാണെങ്കിലൊക്കെ ചൂടന്നെയാണ് ചെറുങ്ങനെയാണ് തണുപ്പൊള്ളു. അഹ് ഫാനെല്ലാം വേണം ആഹ് കരണ്ട് കരണ്ട് വന്ന്.
ആഹ്.
എന്താ ചെയ്യുന്നേ?
എന്താ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോകുന്ന്. നീ എന്തെയ്യ്ണ്?
ഞാനിവിടെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്ന്. ഇവിടെന്തോ ഒരു പ്രശ്നണ്ട്. ഇവിടെ നമ്മള് റോഡ്മല് എന്തോ ആൾക്കാരൊക്കെ കൂടീറ്റ് വണ്ടീന്റെന്തോ പ്രശ്നം റോഡില് എന്തോ ഒരു പ്രശ് നം നടക്ക്ന്ന്ണ്ട്. എന്തോ വണ്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടു എന്തോ ആയതോ ഇവടെ കുഴി കൊണ്ടേ റോഡ് ഇപ്പൊ എന്താ അവസ്ഥ. എത്ര ഇതായാലും ഭയങ്കര എന്തൊക്കെ വന്നാലും കാ ലം ഇങ്ങനെ മാറിക്കോണ്ട്ക്കുന്നുണ്ട്. കൊറേ കാലങ്ങളിങ്ങനെ പോകുന്നുണ്ട്, നന്നാക്കുന്നുണ്ട്. എന്നാലും എൻ എത്ര പറഞ്ഞാലും റോഡ് ഭയങ്കര മോശല്ലേ. അപ്പൊ എന്തോ എന്ത്‌ന്നാ പ്രശ്നംന്ന് മനസ്സിലാവുന്നില്ല കണ്ടിറ്റ്, എന്ത്‌ന്നാന്ന് തിരിയുന്നില്ല. എന്തോ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് കുഴിയിലോ എന്തിലോ പെട്ടി ട്ടാട്ടോ എറക്കാൻ മേണ്ടിയിട്ട് എല്ലാരും കൂടെ ഇങ്ങനെ കളിക്കുന്ന കാണുന്നുണ്ട്.
ആഹ് എന്നപ്പ ഇതൊക്കെ ഒന്ന് ശരിയാവാ റോഡൊക്കെ.
ആഹ് അത് അള്ളാഹ് അള്ളാക്കറിയാ. എ ത്രെ കാലായി എപ്പെളും ഇതെന്നെ എ ഏതെങ്കിലും ഒര് ഹൈവേക്കെ വൃത്തിക്ക് പോവാം പറ്റ്ന്നാെള്ളൂ അല്ലാണ്ട് ഇങ്ങ്ൻത്തെ റോഡ്കളെല്ലാം തിപ്പ ഞങ്ങളെ ഹോസ്റ്റെല് നിക്ക്ന്നതാെര് ചെറിയ സെയ്ഡ്ള്ളെ റോഡിലാ അവ്ട്ത്തന്നെ ഒരുപാട് വണ്ടികള് പോകുന്നുണ്ട് എന്താച്ചാല് ഇവിടെ ക്യാമറ ഇല്ല അപ്പൊ ക്യാമറ ക ട്ടെയ്യാം വേണ്ടീട്ട് ഏഹ് മെയിൻ റോഡിലേക്ക് എത്താം വേണ്ടി എല്ലാരും ഇതിലൂടെയാ പോവാ ഈ വഴിയാണെങ്കില് കാണണം റോഡിന്റെ അവസ്ഥേ ചിന്തിച്ചോക്ക്യാല് പണ്ടത്തെ കാലത്ത് താണെങ്കില് മണ്ണിട്ട റോഡൊക് ക്കേയ്ര്ന്നു പക്ഷേങ്കില് ഇപ്പം വികസനം വന്നിട്ട്ണ്ടെങ്കിലും താറൊക്കെ ആണെങ്കിലും മണ്ണ് തന്നെയായിരിക്കും നല്ലെത് പക്ഷെ അമ്മക്ക് ആഹ് പക്ഷെ കൊറേൊക്കാ ഉപകാരങ്ങള്ണ്ട് ചിന്തിച്ച് നോക്ക്യാല്‌ പണ്ടത്തെ കാലത്ത് നമ്മളേ ഇത് ടയറ്കൾടെ ആവശ്യം ഇല്ലേന്യല്ലോ കാളവണ്ടിയും അങ്ങൻത്തെ ഓരോരോ കാര്യങ്ങളെല്ലായേങ്ങൊണ്ട്
ഊം
പക്ഷെ ഇപ്പം അമക്ക് പെട്ടെന്നൊരു സൽത്തേക്ക് പോണംന്നർഞ്ഞാല് അതൊന്നും പറ്റൂല്ലാ ഇ ഇപ്പത്തെ ഇതന്ന്യാ നല്ലെത് എന്നാല് ഇവര് കൊർച്ചും കൂടി നല്ല രീതിയ്ക്ക് ഇന്നാ മുന്നോട്ട് കൊണ്ടുപോവുന്നെ ആന്നെങ്കില് ഉം ഇതെന്നേയ്രിക്കും അമ്മക്ക് നല്ലത്
ആഹ് ഉം പഴയ കാലത്തും മണ്ണാണെങ്കി കൂടി അവർക്ക് സുഖായിട്ട് പൂവാ അതായത് ഒരു നെരപ്പായാെരു ഇതാവും സ്ഥലാവും ഇപ്പൊ ഈ ടാറും അങ്ങെനെ കുഴി കൂട്തലാണ് ഇപ്പത്തെ റോഡില്
ആഹ് നെരപ്പായ സ്ഥല എല്ലാം അതങ്ങനെ ഇണ്ടായി വെര്ന്നെതാ പണ്ടത്തെ ഭയങ്കര പണ്ടത്തെ ഒന്ന് ചിന്തിച്ച് നോക്ക്യേ ഏഹ് ഭയ്ങ്കര പണ്ടാവുമ്പം ഇതിങ്ങെനെ റോഡില് എന്താ റോഡ്ന്ന് പർഞ്ഞൊരു സംഭവം ഇല്ല ഏതെങ്കിലൊക്കെ കാട്ടിലൂടെയോ അങ്ങനെ ഏതെങ്കിലൊക്കൊരു വഴിയിലൂ ടെ ഇങ്ങെനെ നടന്ന് നടന്ന് നട്ന്ന് അല്ലെങ്കിലെന്തെങ്കിലും കാളവണ്ടിയോ
ഉം ആദ്യത്തൊര് എടവഴിയായിരിക്കും ഇപ്പൊരു ഹൈവാെക്കായ് മാറിണ്ടാവ ആദ്യത്തൊരു എടവഴിയൊക്കെ ആയിരിക്കും
പണ്ട് വഴി ഇണ്ടാവണംന്നില്ല സാധാ ഒരു കാട്ടിലൂടെ ആട്ടം ഇങ്ങനെ നടന്ന് നടന്ന് അതിങ്ങെനെ ചതഞ്ഞ് ചതഞ്ഞ് ചതഞ്ഞാെര് വഴി ആയി മാറ്ന്നതാണ് ഏഹ് ഇപ്പത്തെ കാലത്ത് വെ ഇണ്ടാക്കി സൃഷ്ടിക്ക്ന്നതാണല്ലോ ഓരോര്ത്ത്രെ
അതെ അതെ ഉം ആഹ് എന്നാന്നാവൊ റോഡൊക്കെ ഉം പ്പോ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസാണെങ്കിലും അങ്ങനെപ്പെന്തേലാെരു എമെർജെൻസി വന്നാല് ഞമ്ക്ക് പെട്ടെന്ന് എത്താൻള്ളൊരു തില്ലാ ഇല്ലാ പ്പേത് രീതി എട്ത്താണേലും അങ്ങെനെന്നേണ് അതെതെ റോഡിന്റൊര് കംപ്ലെയ്ന്റും അങ്ങനെയൊക്കെരു ഹൈവേക്കേണെങ്കി ഓക്കേ പക്ഷെ അയ്ങ്ക് അങ്ങട്ടെത്തണല്ലോ ഞമ്ക്ക് ഈ വഴിയൊക്കെ കട്ന്നെന്നെ വാണം അങ്ങട് പൂവാന്
ഈ വഴിയൊക്കെ കടന്ന് പോവും മാണം ഈ വഴികൾലൊക്കെ ഭയ്ങ്കര വണ്ടികളും ഇങ്ങെനെ ഇതു ആവുന്നത് കൊണ്ട് റോഡും മു റോഡും മോശായ്ട്ട്ള്ള അവസ്ഥേലാകുമ്പോ ആംബുലൻസിന് പോലും ഇപ്പ നമ്മള് കാണുന്നി ല്ലെ ഹൈവേലാണെങ്ക് പോലും ആംബുലൻസിന് വരെ പെട്ടെ ന്നങ്ങ് പാസെയ്യാം പറ്റുന്നില്ലാലൊ അപ്പൊ ഇങ്ങൻത്തേയും കൂടെ ഒര് വഴിയിലൂടെയാണ് ആംബുലൻസ് ന് പോണ്ടി വര്ന്നേന്നെങ്കില് അത് അത്രത്തോളം ഒര് മനുഷ്യ.... ന്റെ ജീവനേക്കും ചെലപ്പൊ അതിന്റെ ഉള്ളില് ണ്ടാവ. ഈ റോഡ് നന്നാവാത്ത കാല... ത്തോളം ബുദ്ധിമുട്ടെന്നേണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്നേണ്. ഇത് വരെ പ്രശ്.... നം കഴിഞ്ഞിട്ടില്ല. അവരിത് വണ്ടിങ് ഉന്തിക്കൊണ്ട് നിക്ക് ന്ന്ണ്ട്. ഇതെപ്പാ കൈയ്യ്‌വാ
ഉം പിന്നെപ്പൊ റോഡില് കുഴികളെന്നെ ഇപ്പത്തെ പുതിയെ അപകടങ്ങൾക്ക് കാരണാവ്ണ്ട് അതൊരുപാട് ആക്സിഡന്റ് പ്പ ഞമ്മള് ഇന്നും കേൾക്ക്ന്നുണ്ടല്ലാ. ഓരോ ആക്സിഡന്റും ക്ക് ചെലപ്പൊ പ്പോ പ്രത്യേകിച്ച് നമ്മള് മഴയിലൊക്കെ മഴയായ കാരണം വെള്ളായിരിക്കും. നമ്മള് കാണത്തില്ല.
രാത്രി കാലങ്ങള്ള് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പൊ രാത്രി ആയതുകൊ.... ആഹ്. ഞാനിവിടെ വന്നേന് ശേഷം അധികം ഇങ്ങൻത്തെ പ്രശ്ണൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാ ൻ്റെ കോളേജിൻ്റെ മുന്നിലാണെങ്കില് ആകെ കോളേജ് ഇങ്ങനെ ഏഹ് ബസ്റ്റോപ്പിന്റെ ഉള്ളില് വെച്ച പോലെന്നൊക്കെ പറയില്ലെ കുട്ടികള്. അങ്ങനെയാ പറിയാ. ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലാണ് കോളേജ്ന്ന്. അതുപോലെയാണ് എൻറെ കോളേജിള്ളത്. അപ്പം ഇവ്ടെ ഭയങ്കര തെരക്കാണ്. എപ്പം റോട്ടില് നോക്കിയാലും അപകടാണ്. ഞാൻ വന്നന്ന് ഫസ്.... റ്റ്ത്തെ ദെവസം തന്നെ ഒര് പാ അപകടം കണ്ട്. അങ്ങനെയാ തൊടക്കം തന്നെ കോളേജിലേക്ക്. അപ്പം ഫുള്ളപ കടം തും ആണ്. കാരണം ഈ റോഡ്ന്റെ പ്രശ്നം. റോഡും ഒരു അത്യാവശ്യത്ത്ന് നല്ല റോഡ് ക്കാണ് അവ്ടെ. എന്നാലും ഭയങ്കര വണ്ടികളാണ് കോളേജിൻ്റെ മുന്നിലും ആയത്കൊണ്ട് കുട്ട്യേളെ വണ്ടി നിർത്തിയിടും. പിന്നെ ഒരുപാട് പേരൻസും ടീച്ചേഴ്സൊക്കെ വന്ന് പോവ്ന്ന്ണ്ട്. അങ്ങനെക്കെണ്ട് അപ്പം ബുദ്ധിമുട്ട്ന്ന് വന്നാല് പ്പൊളും അവടെ അപകടാ. പക്ഷെങ്കി ഈ റോഡില് ഞാനിങ്ങനെ കണ്ടിട്ടില്ലാര്ന്ന്. ഇവടെയാണെങ്കി ഭയങ്കര കുണ്ടും, കുഴിയാണ്. ഇവ്ടെയാവുമ്പം അപകടങ്ങള് കൊറവ.
അതായത് കുണ്ടും, കുഴിയും കൂട്തല് ണ്ടാവുമ്പൊ നമ്മ പത് ക്കെ പോവല്ലോ. അതായത് ഇപ്പൊ ഉം. പിന്നെ ഇപ്പൊ പ്രത്യേചിച്ചും മഴയാണ്. നല്ല റോഡിലോടൊക്കെ സ്പീഡി പോയാ വണ്ടി സ്ലിപ്പായി പോവും. അത് തെന്നി വിഴും. ആഹ് അങ്ങ നേ ഒരുപാട് അപകടങ്ങള് പ്പ ണ്ടാവ്ന്ന്ണ്ട്. പ്പൊ പ്രത്യേയിച്ച് പ്പൊ കുഴിണ്ടെങ്കി കൂടി നമുക്ക് കാണാം പറ്റില്ല. അപ്പൊ മഴയായ കാരണം വെള്ളാവുവല്ലൊ. അങ്ങനേ മഴയത്താണ്‌പ്പൊ കൂട്തലും അപകടങ്ങള് ണ്ടാവുന്നത്. പ്പൊ വാഹനത്ത് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പൊ
ആഹ് പ്പൊ കുട്ടികൾക്കെന്നെ ഈ തിങ്ങനെ റോഡില് കുഴിയൊക്കെ ണ്ടാവുന്ന സ സമയത്ത് ഇപ്പൊ കോളേജില് പോവ്ന്ന അവസ്ഥയില്ലെ. ഞാൻ എന്നെ ഇന്ന് രാവിലെയും കൂടെ തന്നെ വെള്ള യൂണിഫോമ്. നല്ലവണ്ണം തേച്ച് മിനിക്കിട്ടെല്ലാം പോവുന്ന സമയത്ത്ണ്ടാവും നല്ല വൃത്തിയ്ള്ള റോഡാണെങ്കില് അതില് വെള്ളം കെട്ടി ഇന്നിട്ടുണ്ടാവൂലാലൊ അ.... പ്പം നല്ല വൃത്തില് വണ്ടികള് പോവേം ചെയ്യും. നമ്മക്കും സൈഡ് കൂടെ പാസ് ചെയ്യാൻ. ഇത് കുണ്ടും, കുഴിയുള്ള റോഡായേംകൊണ്ട് ഓരോരൊ വണ്ടികള് ഇങ്ങനെ പോവ്‌മ്പ അതില് തട്ടിയിട്ട് തെർപ്പിച്ച് ഫുള്ള് ചളിയിട്ടാണ് രാവിൽ തന്നെ ക്ലാസ്സിലേക്ക് കേറിച്ചെല്ലാ.
അതെ. ആഹ് ഉം യൂണിഫോമും അഴ്ക്കാവും അന്നത്തെ ദിവസേ പോവും പിന്നെ അങ്ങനെ.
മഴക്കാലം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായൊരു കാലം മഴക്കാലം തന്നെയാണ് പക്ഷെങ്കില് കോളേജിൽ പോകുന്ന സമയ ത്ത് ഇങ്ങൻത്തെ അപകടങ്ങൾ കാണുന്ന സമയത്തൊക്കെ ഇതൊന്ന് കഴിഞ്ഞ് കട്ടിയാ മതിയേനു
ഉം അതെ അതെ ഇപ്പോ വീട്ടിലേക്ക് പോവ്മ്പളാണ്ന്ന്ണ്ടെങ്കി വല്ല്യ കൊഴപ്പല്ല നമ്മക്ക്പ്പോ ചളി കൊറ ച്ച് തെറിച്ചാലും നമുക്കത് വീട്ടിലേക്കാണല്ലോ എന്ന്ള്ളൊര് സംഭവണ്ട്. പക്ഷെ കോളേജ്‌ക്ക് പോവ്മ്പോ അങ്ങനെയല്ലല്ലോ. യൂണിഫോമിലൊക്കെ അഴ്ക്കാവത്തില്ലേ.
ആഹ് മാ ത്രല്ല നമ്മള് കോളേജിലേക്കാന്നെങ്കിലും വിചാരിക്കാം അതിനെക്കാട്ടിലും ഭയങ്കര ഫോർമൽ ലു ക്കിൽ പോകുന്ന ആൾക്കാര്ണ്ടാവും.
അതെ ഇന്റർവ്യൂ അറ്റൻഡെയ്യാൻ പോണവര്ണ്ടാവും പിന്നെ ജോബിന് പോണോര്ണ്ടാവും അങ്ങനെ അവർക്കൊക്കെയാണെ നൽ നന്നായി ബുദ്ധിമുട്ട്ണ്ടാവ
മാത്രല്ല ഇങ്ങനത്തൊരവസ്ഥയിൽ ചളിയൊക്കെ തെറ്ച്ചിട്ടും ഇങ്ങനത്തെ ഒരു അപകടങ്ങൾ സംഭവിച്ചിട്ടൊക്കെ പോകുന്നവരാണെങ്കില് അവര് ഇന്റർവ്യൂ അറ്റൻഡെയ്യാനൊക്കെ പോകുന്നവരാണെങ്കിൽ എങ്ങനെയാ കേറിച്ചെല്ലാ പിന്നെ അവര്ടെ മൂഡ് പോയി.
അതെ അന്നത്തെ ആ ആ ഒരു പ്രതീക്ഷയും ഒക്കെ അവിടെ പോവാണ് അപ്പൊ അപ്പത്തെ അവരെ ആ ഊർജും ഒക്കെ പോവാണ് ആ ഒരു കാരണംകൊണ്ട്
എന്താ ചെയ്യാ അപ്പങ്കിലൊക്കെ റെഡിയാവായിരിക്കും.
അതെ അതെ പിന്നെ ഞമ്മള് ഏ വസ്ത്ര വസ്ത്രാണല്ലോ നമു ക്കേറ്റും കൂടുതല് ഒരു ഇതൊക്കെ തര്ന്നത് ഒരു ഊർജ്ജും ഒക്കെ തരുന്നത്.
അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോണ് കാര്യങ്ങള്.
അല് ഉം
ഉം
എന്നാല് ഈ പ്രശ്നൊന്ന് നോക്ക ട്ടെ ഞാൻ പോന്ന് ചോയിച്ച് നോക്കട്ടെ അവിടെന്ന് എല്ലാരും കൂടെ എറങ്ങ്ന്ന്ണ്ട്. ഇന്നാല് നാളെ വിളിക്കാട്ടോ ഞാൻ ഇതിന്റെ ഇതെന്താ സംഭവം നോക്കീട്ട് കൊറച്ച് ആൾക്കാര്ണ്ട് ഞങ്ങളെ കുട്ട്യേള് അങ്ങോട്ട്ക്ക് എറങ്ങിപ്പോയിട്ടുണ്ട് ഞാനൊന്ന് പോയൊക്കെട്ടെ.
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ ഇന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാ അറിയിക്കാ
ആഹ് ഓക്കെ ഓക്കെ